ലോ ആഹ് ആ കേക്ക്ണ്ട് നെറ്റിഷ്യൂണ്ട്ട്ടാ ആഹ് ഞാൻ ന്നാ പോയരട്ടെ എന്താണ് ഹലോ
ഏ ഹലോ കേക്കണ്ടാ ആ അത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എടക്കെടക്ക് ഇങ്ങനാ റേഞ്ചിൻ്റെ ഇഷ്യുണ്ടാവും ആ എന്താെന്നറിയില്ല ഏഹ്
നീ ഏത് സിമ്മാ യൂസെയ്ണിപ്പോ
ഏർടെല്
ഓഓ അവിടെ ഏതാ റേഞ്ച് ഉള്ളത്
അതറിയില്ല ഏതാണൊന്നും അറിയില്ല എന്റെ വീട്ടില് ഇതാ റെയിഞ്ച്ള്ളെ അപ്പൊ ഞാനിത് പിന്നവടെ വന്നപ്പൊ പിന്നെ മാറ്റാ തോന്ന്ല്ല
ഉം ആഹ്
ആ ഇപ്പഴും പുറത്തന്നെ ചോറ് ചോറും മീങ്കറ്യും കയിച്ചിട്ട്
കയിച്ചില്ല കയിച്ചില്ല
അന്നാഷീണൊന്നില്ലെപ്പൊ ഏഹ് വെശപ്പൊന്നുംല്ല്യ
ഇല്ലല്ല ഞാൻ അപ്പഴേ കഴിച്ചൊളൂ ഒരു അഞ്ച് മണിയാമ്പൊ കയിച്ചോള്ളൂ ഉച്ചക്കൽത്തെ
ഉം ഏ അപ്പഴായിരിക്കും എണീറ്റുണ്ടാവ അപ്പൊ രാവിലത്തെ
അതെ അവര് ഞാനൊരു രണ്ട് മണി മൂന്ന് മണിയാവുമ്പോ എണിച്ച് ഓഹ് ഓഹ്
എല്ലാരും തെരക്കില കളിക്കെയ്യാരെ ചെക്കമാരോന്നും കിട്ട്ണില്ല അതെയ് അല്ല അങ്ങനെല്ല അങ്ങനെല്ലട്ടോ വേറൊന്നും വിചാരിക്കല്ലെ എന്റെ കാര്യം പറ്ഞ്ഞത
ആഹ് ആഹ്
ശരിയാണ് കളിയുടെക്കെ തെരക്കായിട്ടേയ് ഇതിപ്പോ രാവിലെ മൂന്ന് മണിക്കും പൊല്ച്ചൊക്കെക്കെണ് കളി
എന്റെ വീട്ടിലുണ്ടോരാള്
അതെലെ
ആഹ് കളിന്നറ്ഞ്ഞാ പ്രാന്താ
അപ്പൊ ആരക്കെള്ള പ്പൊ വീട്ടില്
എന്റെ വീട്ടില് ഞാന് ഉമ്മ പിന്നെ ഞങ്ങൾ നാലു പെൺ കുട്ട്യാളാ
ഓഹ്
ആഹ് അയില് ഒരാളെ കല്യാണം കയിഞ്ഞ് ഇനി ഞാൻ ഇഞ്ഞി താഴെ രണ്ടാള്
ഓഹ് നീ നീയും നിന്റെതാഴെ രണ്ടാളല്ലേ
ആഹ് ന്റെ താഴെ രണ്ടാള അയില്പ്പൊ ഒരാള്പ്പൊ പ്ലസ് പ്ലസ് വണ്ണ് പത്തയ്ഞ്ഞിട്ട് പ്ലസ് വൺക്ക് ഇപ്പ അഡ്മിഷന് കിട്ടി അയ്ന് ഭയങ്കര ഇഷ്ടാ കളി
ഓഹ് ഓഹ് ഓഹ്
അപ്പോ
ഏതാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട തിൽ തന്നെ കിട്ടീത് ഏഹ്
അതും ബ്രസീലെനെണ്
ബ്രസീലെനെണ് നാലും ബ്രസീലെനെണ്
നാലും ബ്രസീലാണെന്നെച്ചാ മൂത്ത് ആൾക്ക് വല്യതാല്പര്യന്നുല്ല്യ ആള് തീരെ താല്പര്യല്ല്യ ങ്ങനെ ടീമെന്ന ചോയ്ച്ചാ ചോന്നും പറയൊന്നുല്ല്യ ഞാന് പിന്നെ എനിക്കും ഇത് വല്ലാതെ താല്പര്യല്ല ഞാന് ടീം മാറണംന്നറ്ഞാല് ഓരോ ആൾക്കാരെ ഡിപന്റ് ചെയ്തിട്ടാ ഇഷ്ടള്ളവരതായ നമ്മളതാവും അല്ലാണ്ട് എനിക്ക് എനിക്കറിയില്ലല്ലോ തിനെ പറ്റിയൊന്നും
ആഹ് ആഹ് ആഹ് അതെ അതെ അതെ ഉം മിക്ക മിക്കവരും അങ്ങന് എക്കേര് അങ്ങന് തന്നെണ്
ഉം ആഹ് നമ്മുക്ക് അതിനേ പറ്റി അറീല അപ്പൊ നമുക്ക് ഇഷ്ടള്ള ആൾക്കാാരെന്താണോ അപ്പതമ്മളാവും
ആഹ് നമ്മള് എതേലും ഒന്ന് പറഞ്ഞ ആഹ് അപ്പൊ ഞാനതാണന്ന് പറയും
ആഹ് ഞാനു അതാ അതന്നെ അല്ലെയ് ഞാൻ പറ്ഞ്ഞു ഇന്നോട് ചോയ്ച്ചാ ഞാൻ പറ്ഞ്ഞു ഇന്ന് മുതൽ ഞാനതായീ
ആഹ്
ഉം അതിന്റെ മുന്നേ നിക്ക് റൊണാൾഡോ എ ഇന്റെ കൂടെ ഒരു കുട്ടി റൊണാൾഡഫാനാ ചെങ്ങായ്‌മാര് ഞാനങ്ങനെ ബോയിസിന്റെ അടുത്തൊന്നും അങ്ങനെ സംസാരിക്കുന്നില്ല പൊതുവേ കൊറവാ പത്ത് വരെ ഞാന് നാല് വരെ ഞാന് മിക്സറില പഠിച്ചെ ഞാൻ ചെറിയ കുട്ടിയല്ലേ അന്നക്ക ങ്ങനെ വല്ലാണ്ട് അറിയല്ല ഏഹ് സംസാരിക്കണന്ന്ണ്ട് ആ സമയത്തൊക്ക ഞാൻ നല്ല ഇൻഡ്രോവേട്ടായ്രുന്നു. അതയിഞ്ഞിട്ട് പിന്നെ അഞ്ചു മുതല് പത്ത് വരെ ഞാൻ ഗേൾസ് ഓൺലി അപ്പഴും ഞാൻ ഇൻഡ്രോവേട്ടന്നേണ്. പിന്നത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് റ്റൂ വിലും ഇൻഡ്രോവേട്ടേയ്ന്നും. നല്ല ഇൻഡ്രോ ട്ടായ്ന്നു. അത് കഴിഞ്ഞിട്ട് ഞാന് സ്പോക്കൺ ഇംഗ്ളിഷ് കൊറച്ച് പഠിക്കാൻ വേണ്ടിയിട്ടി വീട്ടീ വെർതെ ഇരിക്കെല്ലേ അപ്പോ ഇവടന്ന് വര്നെ ഇവടെ ത്രം ഒരു മൂന്നാല് മാസം വെറ്തേ ഇരിക്കലായിരുന്നു. ബോറടിച്ചിട്ടാ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോയി. അ പഠിക്കാൻ വേണ്ടി പോയപ്പോ ഞാനെന്താ ചെയ്തേ അവിടെള്ള ആൾക്കാരെയ്റ്റ് കമ്മ്യൂണികേറ്റയ്ത് ചെയ്ത് ചെയ്ത്ട്ട് ഇന്റെ ക്യാരക്റ്ററ് മാറി.
ബൗ ബൗ
ഇൻട്രോവേട്ട് ന്ന്ള്ളത് സ്രേഞ്ചേഴ്സിന് ഏറ്റവും സംസാരിക്കാനാവും പഠിച്ച്.
അതെ.
അപ്പൊ അവിടെന്ന് പരിചയപ്പെട്ടവരാ ആഹ് അവിടുന്ന് പരിചയപ്പെട്ട അതായത് എന്റെ ഏജിലുള്ള ആ ഒരു ഒരു ഉണ്ടായിരുന്നൊള്ളു. ബാക്കിള്ളവരൊക്കെ ന്ന് പറയുമ്പം സ്പോക്കണിഗ്ലീഷല്ലെ ബാക്കിള്ളോരൊക്കെ എന്നെക്കാളും വലിയ വലിയ ആൾക്കാരാ. കല്യാണംകഴിഞ്ഞ് ഒരു കുട്ടിയായോരും അങ്ങനെ എല്ലാരും വല്ല്യആൾക്കാരാ. ആഹ് അപ്പ ഇണ്ട് ഞാനെല്ലാരു ആയ്റ്റും സംസാരി ക്കും. എല്ലാരു ആയ്റ്റുംന്ന് പർഞാ അവിടെള്ളെല്ലാർക്കും ഇന്നെ ഭയങ്കര കാര്യാ. ഇപ്പഴും അവ്ടെള്ളോരെയ്റ്റ് ഞാൻ നല്ല കോൺടാക്റ്റാ. അവ്ടെ ഞാൻ ഭയങ്കര ഫെയ്മസാ ഭയങ്കര മെയ്നാ. അപ്പൊ എഹ് പൊക്കി പറയല്ലെട്ടാ. അവിടെന്ന് പർഞുമ്പം ഞാൻ ഞാനാണ് ചെറിയ കുട്ട്യായ്ട്ടിള്ളത്. ഞാനും ഈ ചെക്കനും മാത്രാണ് അവ്ടെ ചെറ്യേക്കുട്ടി. ഈ ചെക്കനാണേ എടക്കേ വെരൊളളൂ. പിന്നെ അവിടെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞത് ഞാനാ. ഞാൻ പറയല്ല എല്ലാ എല്ലാവരും വലിയ വലിയ ആൾക്കാരാ. അവിടെ എല്ലാർക്കും ക കാര്യാ. അവടെള്ളാ ചെക്കന് ആ ചെക്കന് ഇതായിരുന്നു റൊണാൾഡോൻ്റെ ഫേനാണ്. അപ്പൊം ഇത്പോലെ ഇംഗ്ലീഷില് സംസാരിക്കാൻ പറഞ്ഞ്യ്ഞാ അധികം റൊണാൾഡോനെ പറ്റീട്ടാ പറയാ. ഇനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ആഹ് ന്ന് പറയും. ഏഹ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് പിന്നെ ഇൻക്ക്യ് അത് ഇഷ്ടായി റൊണാൾഡനെ ഇഷ്ടായി.
റൊണാൾഡോനെ ഞാന് ഒരേൻ, അത് ഇത് എങ്ങനായിന്നാ ന്നറീല ബട്ട് എന്താ ഒരു പ്രത്യേകതരം മൈന്റ്. ആരെ ന്ത് പറഞ്ഞാലും ഇൻക്കിഷ്ടല്ല. എനിക്ക് കുറ്റം പറയ്ന്നത് ഇഷ്ടല്ല. കുറ്റം പറഞ്ഞാപിന്നെ ഞാൻ പിന്നെ വല്തും ചെറ്തും നോ
അതെ എന്റെട് എൻ്റൊരെ എന്റെ അടുത്തൊരാള്ണ്ട്. ആള് ഇതു പോലെ നെയ്മർനെ പറ്റിയിട്ട് ഞാൻ എന്തോ പറഞ്ഞ പ്പം നെയ്മറല്ല കുയ്മറാ
ഇവടെ ഇവടെ ഏറ്റവും ഏറ്റവും എതിര്ള്ള അർജന്റീനക്കാരാണ്.
ഏഹ്.
അർജന്റീനക്കാരാണ് ഇവട്ത്തെ ഏറ്റവും വല്യ എതിര്കള്.
ഹേ
അവരാണ് ഏറ്റവും പക്ഷെ അവർക്കൊന്നും അറിയില്ലാ കളിനെ കുറിച്ച്.
ഇജല അത് പറയാൻ എനിക്കറിയില്ല. എനിക്കിതിനെ പറ്റി അറിയില്ല. ഇപ്പൊ പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് നാൾ റൊണാർഡോൻ്റെ ഫാനായി. അത് കയ്ഞ്ഞ്ട്ട് പ്പ് ഉം പിന്നെ ഞാന അങ്ങനെ കളിനേ പറ്റി പിന്നെ അങ്ങനെ സംസാരിച്ചിട്ട് അല്ലങ്കിൽ അങ്ങനെ ഇതാക്കണ്ട ഒരു അവസരംന്നും ഇണ്ടായിട്ടില്ല. പിന്നെ ഈ അട് ത്ത് ഇന്നപോലെ ഞാനും പ്രസീലാന്ന് പർഞ്ഞപ്പം ഞാനും പ്രസീലായി ഉം
ഇത് മ്മളെ ഞാന് കഴിഞ്ഞ വേൾഡ് കപ്പില് വേൾഡ് കപ്പിലായിരുന്നു ഒരുപാട് ഇമോഷണലായത് കളി തോറ്റപ്പോ.
ഏഹ്
അയ്യോ എന്തായി എന്തുകൊണ്ട് അങ്ങനെ ആയിന്ന് അറിയില്ല. നല്ല രീതിക്ക് ഡൗൺ ആയി കര് കരഞ്ഞ് കരഞ്ഞ് മതിയായി. ഉം ഉം അതായാല് ഫീലാണ്
അതിനക്കാണല്ലെ കരീനേ ഇൻക്ക് പിന്നെ ക
നിങ്ങക്ക് കരയ പിന്നെ റീസണ് ഒന്നും വേണ്ടാലോ.
ആ റീസണന്നും വേണ്ട കരച്ചില് ജീവിതത്തിന്റെ ഒരു ഭാഗ.
ആ അതെ ഏഹ് കരഞ്ഞിട്ടന്നെ പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നടക്കും.
ആ പക്ഷെ കരയുമ്പോ നല്ല സുഖ നല്ലൊരു സമാധാന നമ്മ മൈ മനസ്സിന് നല്ല സുഖ. അത അറിയില്ല അതായത് നമ്മള് ഡിപ്രഷ അടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കണ്നെക്കാളും നല്ലെ കരഞ്ഞയ്ഞ്ഞ കയ്ഞ്ഞ് ആകെ അഹ് കണ്ണീരോടോട് കൂടി കയ്ഞ്ഞ് കൊർച്ച് പകുതി വെഷമങ്ങള
ഇവളോട് ചോയ്ചോക്ക്യ ഇന്റെ അട്ത്ത്ള്ള ആളോട് ചോയ്ചോക്ക്‌ ഞാന് ഒര് ഒറ്റ പ്രാവശ്യം അവളുടെടുത്ത് കരഞ്ഞ് ണ് ഉം ആ ഔ ഞാ കരഞ്ഞിട്ട് ഇക്കയ്നൊന്നല്ല അയിനൊന്നല്ല വേറൊരു ക റീസണ് ഞാ കറിയില്ലായ്രുന്നു കളി കാണ് ഔ ഔ രാത്രി രാത്രി ആയിരുന്നു രാത്രി വിളി ഒരു രണ്ട് പന്ത്രണ്ടണി ആവുമ്പം ബാങ്ക് വിളിച്ച്
ഏഹ് കാൺലില്ല ഇൻക്കി ഒര ഇൻക്കി വേണ്ടപ്പെട്ട ഒരാള്ണ്ട് ആള് ഇതുപോലെ ഇന്നലെ നല്ല കരച്ചിലായിരുന്നു എന്തിനാ കര്ഞ്ഞേന്ന് ഇൻക്കറിയില്ല.
ഉം ആ ഞാ അയിന് ഞാനങ്ങനെ കരയാറൊന്നില്ല പക്ഷെ അവ അവള് വിളിച്ചപ്പം ഞാൻ അങ്ങനെ കര്ഞ്ഞ് എന്തായാലും ഇങ്ങനെ വന്നന്ന്റിയില്ല കരഞ്ഞു പോയി. ഉം അതങ്ങനെയാണേ നമ്മള നമ്മള് നമ്മുടെന്ന്ന്ന് ഇണ്ടാവുമ്പോ
ഉം
നമ്മടെ ആൾക്കാര് എന്ന് പറയുന്നത് എന്തങ്കിലും
ആ ഇന്നേരം പറ്റിയ ഇന്നേരം ആ അതെ അം ഉം
റീസൺ കൊണ്ട് ഞാൻ
ഉം ഞാനങ്ങനാച്ച എനിക്ക് പെട്ടെന്ന് സങ്കടാവും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം ദേഷ്യം വന്ന് ഞാൻ കൊറെ കടന്ന് സംസാരിക്കുന്നു കേട്ടാ.
മരാ
ഇൻക്കി ദേഷത്തിനേക്കാളും കൂടുതൽ പെട്ടെന്ന് സങ്കടാവും. പ്രത്യേകിച്ച് ഇൻക്കിഷ്ടപ്പെട്ട ആൾക്കാരെ എന്തേലും നോർമലി പറയാൻ മൈഡാക്കുല്ല പക്ഷെ ഇഷ്ടപ്പെട്ട ആൾക്കാരും കൂടുതൽ പർഞ്ഞ എനിക്ക് അപ്പ സങ്കടാവും.
എനിക്ക് സങ്കടം വരില്ല എനിക്ക് ദേഷ്യം വെരും ദേഷ്യാണ് ഫസ്റ്റ്.
കൊർച്ച് ക കൺട്രോളയ്യണം കാരണം നമ്മള്പ്പോ ഒരാളോട് ദേഷ്യപ്പെട്ട് നീ ഇപ്പോ ഒരാളോട് ദേഷ്യപ്പെട്ടന്ന് വിചാരിക്ക്
ആഹ്
ആ ദേഷ്യം എന്നോട് ദേഷ്യ പറ ഞാൻ ആ സമയത്ത് ഡൗൺ ആയിരിക്കണം സ അപ്പോഴായിരിക്കും നീന്ന് ദേഷ്യപ്പെടാ അപ്പൊ ഇന്റെ മൈൻഡ് ഞാൻ ചൽപ്പം എങ്ങനെ റിയാക്ട് ചെയ്യാൻല്ലെങ്കി ചിലപ്പോ ഞാൻ ന തിരിച്ച ദഷപ്പെും അല്ലെങ്കിൽ എനിക്ക് ഇമോഷണലി എനിക്ക് പ്രശ്നാവും ഞാൻണ്ടവടെ ഇരിക്കില്ല കൊറച്ച് കണ്ടോളയാണ് അത് ഈ ഔഷധീത് ഞാനക്കത്ത അത്യാവശ്യം ദേഷ്യപ്പെ
പക്ഷ നമ്മള് കണ്ട്രോൾ ആ കണ്ട്രോൾ ചെയ്യല അത് അതെങ്ങനെ വരണൊന്നും അറിയില്ല പെട്ടെന്ന് വരും
ദേഷ്യം എല്ലാവരുടെ ഒരു പ്രശ്നാണ് എല്ലാവർക്കും വരും
എന്നാമത് പിന്നെ പ്രായകം വരും വേഗം വരുന്ന നമ്മ പറഞ്ഞാ കേൾക്കാണ്ടായാൽ മാത്രം വരും
ആഹ് ചിലവർക്ക് വേഗം വന്നിട്ട് അത് ആഹ് ചിലവർക്ക്ല്ല ദേഷ്യം ഇപ്പ ഞാൻ കണ്ട ഒരു മൂന്നാല് പേര് എനെയ വെച്ച കിഞ്ഞാ അവർക്ക് ദേ്യ വേഗ വര ചെയ്യ അതുപോലെന്നെ എന്നച്ചെ ഇപ്പൊക്കെ വെറുതേ ഒരു ആവശ്യല്ലാണ്ട് ചീത്തോറ എന്തിനാ ചിത്തറന്ന് എനിക്കറിയില്ല ആൾക്ക് പൊട്ടം ദേ ചുത്തറണ പക്ഷെ ചീത്ത പറ എന്റെ മൈന്ഡിലടെ ഉണ്ടാവല്ലോ ചീത്ത പറഞ്ഞാ ആക്കെ ദേശ്യയംവന്ന ചീത്താ പറഞ്ഞ ഞാനും ഓർമ രിക്കല്ലോ അപ്പൊ പിന്നെ എന്റെ അടുത്ത വന്ന്ട്ട് മോളേന്ന് വിളിക്ക് ആ മോള നല്ല വിളി ഞാൻ വീയും ഞാന് അതുപോലെ തന്നെ വേറൊരാളതുപോലെ എന്റെടുത്ത്ദേഷ്യപ്പെടും ഇങ്ങെ ഞാൻ ചൊയിക്കും എന്ത് ചൊയിക്കും അപ്പൊ ഒന്നുല്ല അങ്ങനെ പറ സോറിന്ന് പറയും ആ സോറിഞ
എനിക്ക്ത് പറ്റാത്ത പരിപാടിയാണ് ഈ സോറി പറയലാണ് പറ്റാത്ത പരിപാടി
അത് പറ്റണം നമ്മള് ആഹ് നമ്മള് സോറിന്ന് പറയുമ്പോ ആ സോറി ശരിച്ച് അതിന് ഇത്ര അക്ഷരങ്ങളാ അഞ്ച അക്ഷരങ്ങളുണ്ടങ്കി ഇല്ല അതിന് ഭയങ്കര ഇതാ ചില ആൾക്കാർ സോറി പറയാത്ത ആൾക്കാര അവരെന്ത് ചെയ്താലും ഒരു സോറി പറില്ല
സോറി പറയാൻ പുള്ള സോറി പറയയാണണ്ടെിൽ നമ്മൾ ഓക്കെ ആക്കണം സംസാരിച്ചിട്ട് ഓക്കെ ആക്കണം അതാണ് എന്റെ ഒരു ഇത്
ഭാഗത്താ തെറ്റ എന്നുള്ളതാണ് ഇന്റെ ഭാഗത്ത് തെറ്റ് ക്ഷമിക്ക തെറ്റാന്നുള്ളതാണ് സോറി ചിലർ പറയില്ല ചിലവര് പറഞ്ഞ ചിലർ വെറുതിയ ആവശ്യല്ലാണ്ട് പറഞ്ഞോണ്ടിരിക്കും അതെനിക്കഷ്ടല്ല വെറുത ആവശ്യല്ലാണ്ട് കുറെ പറഞ്ഞച്ചാ അവര് വിചാരക്കെ സോറി പറഞ്ഞ തീരുന്നാ അ എല്ലാം ചെയ്ത വെച്ച് ലാസ്റ്റ് ഒരറ്റ സോറിൽ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന അല്ലല്ല സോറി പറയുന്ന നീ പറഞ്ഞ പോലെ സോറി പറയണ അതിന്റെ കൂടെ തന്നെ നമ്മള് പറയണം ഇങ്ങനെ തെറ്റ് പറ്റിയതാണ് ഡീറ്റെൽ ആയിട്ട് നമ്മള് പറയണം എന്നാല അത് സെറ്റാവൊള്ളൂ അല്ലാണ്ട് വെറും സോറിവ ആ കയിച്ച ആ ശരിയ